ആ എന്താണ് വിശേഷം?
സുഖായിട്ട് ഇരിക്കണു. എന്താണ് പരിപാടി?
ഞാന് ഇവിടെ ഉണ്ണികള് വരും. ഉണ്ണികോൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയിലാണ്.
അതെ ആ സ്കൂള് വിട്ട് വരുമ്പോഴേക്കുംല്ലേ? ഇന്ന്എന്താ ഉണ്ടാക്കണ്? ഹലോ റേഞ്ച് പോണുണ്ട് കേട്ടോ. റേഞ്ച് ഉള്ളടത്തേക്ക് നിക്ക്.
എന്താ?
റേഞ്ച് പോണ്ണ്ണ്ട് റേഞ്ച്ള്ളോടത്തേക്ക് നിക്ക് ന്ന് പറയാ
അടീല്ത്തെ വാതിലയ് അടച്ചിടാൻ പോയതാ
ആ ആ ആ
അമ്മ പോയിട്ടേ അമ്മ ജോലി ഏഹ് ഭക്ഷണം അമ്മേ ഭക്ഷണം ഞാ കഴിച്ചിട്ട് പോയിട്ടേ അടിയിൽത്തെ വാതില് തോറന്ന് നവീസ്
ഉം അപ്പൊ അത് അടക്യാൻ പോവല്ലേ ഉ ഉ ആയിക്കോട്ടെ
അപ്പൊ റോഡ് സൈഡായി ഞാൻ പറഞ്ഞ റോഡ് സൈഡായി
ആഹ അവിടെ റേഞ്ചിന്റെ പ്രശ്നം ഇണ്ട് ലേ
ആ റേഞ്ച്ന്റെ നല്ല പ്രശ്നള്ളൂടടെ ന്നവച്ചാ ഞങ്ങളുടെ റൂമിലൊക്കെ ഇരിക്കുമ്പോ മറ്റേ വീഡിയോസും യൂട്യൂബൊക്കെ കിട്ടും പക്ഷെ കോള് വിളിക്കുമ്പോള്ള ബുദ്ധിമു്ട്ട് നന്നായിട്ട്ണ്ട് അപൊ താഴേക്ക് പോയിട്ട് മോളെ വരുമ്പേക്കും വയ്യാണ്ടാവും
ഉണ്ണി ഒറങ്ങിയാ
ഉറങ്ങാരുന്നു ഉറക്കം കഴിഞ്ഞിട്ടിപ്പൊ ണീറ്റൊള്ളു
ആണോ മഴയുണ്ടവടെ
ഏയ് ഇല്ലില്ല ഇന്നിവിടെ നല്ല വെയില
ആ ഇവടെ നല്ല മഴക്കാരുണ്ടിപ്പോ
അതെ ഇബടെ നല്ല വെയിലാണ്.
ആഹ് ഇവിടെ വെയിലെന്നെ ആയിരു ക്ഷെ ഇപ്പ നല്ലആ ആക്കാരിങ്ങനെ കാർമേഘം മൂടി കെട്ടി നിക്ക്ണ്ട്.
അതെലേ പിന്നെ ട്യൂഷൻ എടുക്കാറില്ലേ? ഏഹ് രാവിലെയോ?
അല്ലാ ഇപ്പോ ഉച്ചിതിരിഞ്ഞി
വൈക് നേരത്തെ ആ വൈകു അപ്പൊ വൈകുന്നേരത്തേക്ക് ചില ദിവസങ്ങളിൽ മാത്ര ത്ര ഇ ണ്ടാക്കാറുള്ളൂ വൈകുന്നേരത്ത് എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കും പിന്നെ എന്താണ് മറ്റേ അമൃതം പൊടില്ലേ അതുകൊണ്ട് ഉണ്ട ഉണ്ടാക്കും അങ്ങനെയൊക്കെ. പിന്നെ എപ്പഴോകിലൊക്കെ നമ്മള് ങ്ങനെപഴം പൊരിക്കും പരിപ്പുവട എന്തെങ്കിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഇണ്ടാക്കുമ്പളെ എപ്പോലൊന്നും ഇണ്ടാകൂല്ലാട്ടോ. ആ വീട്ടിലെല്ലാർകും.
ആ ഇണ്ടാക്കാ അതൊക്കെ ഇണ്ടാക്കാ അറിയല്ലേ?
ആ അതൊക്കെ ഉണ്ടാക്കും. ആപ്പല്ലാത്ത കാര് ഗൾഫിലുള്ള ആൾടെ ഇവടൊള്ള നാട്ടിലൊണ്ടെങ്കി ഒരു എല്ലാ ദെവസങ്ങളിലും തന്നാർന്നു പണി ഉഴുന്നവടെ ആളന്നെഇണ്ടാക്കൂട്ടൊ ഇനി ഒന്ന് സഹായിച്ച് കൊടുത്താ മതി
ഇപ്പ എത്ര വർഷായി അപ്പ കല്യാണം കഴിഞ്ഞിട്ട്
കല്യാണം കഴിഞ്ഞിട്ടിപ്പോ രണ്ടായിരത്തി ഇരുപതില് കഴിഞ്ഞതാ രണ്ടായിരാത്തി ഇരുപത് ജനുവരിയില് കഴിഞ്ഞതാ ഇരുവ
ആണല്ലേ ആ അ എന്റെ രണ്ടാമത്തെ മോൻ്റെ ഞാൻ ഡെലിവറി കഴിഞ്ഞിരിക്കണത സ സമയത്തായിരുന്നു
മറ്റേ
ആഹ് അപ്പൊ ഞാൻ ഏ അനിയത്തി ആ ഫോട്ടോല് കണ്ടത് അനിയതി ത്തിയാലേ
ഫോട്ടോല് കണ്ടതല്ലേ ആ അതെ അതെ അതെ അയില് മറ്റ് മറ്റേ ഒരു വയിലറ്റ് കളർ ചുരിതാറിട്ടത് കണക്ക് അനിയത്തി
ആ പഠിക്യാ
അവൾ അല്ലല്ലാ പഠിക്കലോക്കെ കഴിഞ്ഞ് അവൾ ജോലിക്ക് പോവാ
ആണല്ലേ ആ കല്യാണം കഴിഞ്ഞിട്ടില്ല്യലേ
ഇല്ലല്ല കല്ല്യാണം കയിഞ്ഞിട്ടില്ല
നോക്കെണ്ടോ അപ്പൊ
ഇപ്പൊന്നും വേണ്ടാ പറഞ്ഞ്ട്ടിരിക്യാ
എത്ര ഏയ്ജ് അപ്പ എത്ര ഇരുപത്തി ഇരുപത്തി മൂന്നാ
ഇരുപത്തി മൂന്ന്
ആ ആ ഇപ്പൊ പെൺകുട്ടട്ട്യോളക്കെ ഇരുപത്തി എട്ട് ഇരുപത്തിയേഴൊക്കെയ നോക്കണത്
അ ആ അതെന്നെ എൻ്റെ വെച്ചല്ല്യഛൻ്റെ മക്കളുണ്ട് ഒരുപാട് പേരുണ്ട് പെൺകുട്ട്യോളവടെ അവര് വളെക്കാനൊക്കെ മൂത്തതാ ആ ഇന്ന ഒരു വയസ് വ്യത്യാസള്ളോര് ഒക്കെ ണ്ട് അവരും കൂടി ഇപ്പോ പെണ്ണ് കെട്ടീട്ടൂല്ല അല്ല കല്ല്യാണം കഴിച്ചിട്ടുംല്ല
കല്ല്യാണം കഴിച്ചിട്ടില്ല നല്ല
താണ് ചൂടു താങ്ങ്
എന്താന്ന് ഹലോ കാണിച്ചൊടുക്കാൻ ഹലോ ഹലോ കേക്കാണ്ടാ ഹലോ ഹലോ